ഹലോ
ആഹ് ന്നിട്ട് എന്തൊക്കെ വിശേഷം സുഖായിരിക്കണ്
ആഹാ നല്ല വിശേഷം
ഉം ന്നിട്ട് എങ്ങനെയ
ഏർ ഉറങ്ങിയില്ല ഓണന്ന് കടക്കുവാ അങ്ങനെ എ എന്നാലും ഇപ്പം ആ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് കുറഞ്ഞു ഞാന അതല്ലാം അങ്സ്‌റ്റോപ്പ് ചെയ്ത
ആഹാ ആഹ് ആഹാ എല്ല എന്താ ന്നിട്ട് അതിന ഡോക്ടർ വേറെ കാണിച്ചാ
ഞാൻ ഇങ്ങനെ വീട്ടിലമ്മൊക്കെ പറഞ്ഞ അ ഒരു ഡോക്ടറെ കാണിക്കന്നൊക്കെ പറഞ്ഞഞ് അങ്ങനെ കാണിക്കാൻ കൊണ്ടു പോവാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞാൻ പോകുന്നി ഇല്ല പോകുന്നിലാന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്ന് ഞാൻ പറഞ്ഞു കഴിക്ക് കഴിച്ചൂടാത്ത കഴി കണ്ടിരുന്നാൽ മതിയല്ലോ ആ കുഴപ്പല്ല മാറിക്കൊള്ളൂ പറഞ്ഞ് അങ്ങനെ ഒത്തിരി വിളി വിളിച്ച് വിളിച്ച് കുഴഞ്ഞ് അപ്പൊ ഞാന് ഇപ്പ ഇമ്മ കുഴഞ്ഞ് ഇപ്പൊ ചോദിക്കുന്നില്ല
ഏയ നിർത്തിവെച്ചോ അവര് അവര് പറഞ്ഞിട്ട് കാര്യമില്ലന്ന് മനസ്സിലായി
ആഹ് ഒത്തിരി വിളിച്ച് പോവാ പോവാന്ന് ഞാൻ പിന്നെ പറഞ്ഞ് വരുന്നില്ല വരു ല്ല പറഞ്ഞു ഇനിപ്പ അവൊണ്ട് ചോയിക്കുന്നില്ല
അ ഞാന് എനിക്ക് മോനെ പ്രസവിക്കുന്ന സമയത്ത് പ്രസവിച്ചില്ല മോനല്ല മോളെ വയറ് ഓറച്ചിട്ടുള്ള പ്രശ്നം ഉണ്ടാവല്ലോ നമുക്ക് അങ്ങനെ അല്ലാതെ നമ്മള് ക അതേമാതിരി ഇതേ മാതിരി വേദനക്കെ തിന്നിട്ടാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ബാത്റൂമിൽ പോവാൻ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മോളെ പ്രസവിച്ചെടുക്കുമ്പോ അങ്ങനെ പിന്നെ അതൊക്കെ നിർത്തി പിന്നെ എ മോൾക് എന്തൊക്കെ മരുന്നുകളൊക്കെ തന്നപ്പോ പിന്നെ കൊറെയൊക്കെ പ്രശ്നം തീർന്ന് കോഴിമുട്ടൊക്കെ കൊറെ നിർത്തി വെച്ച് നമ്മള് ഈ പ്രസവിച്ചു കിടക്കുമ്പോ മുട്ടയും പഴവും ഇതൊക്കെ തന്നെയല്ലേ കൂടുതലും കഴിക്ക അപ്പൊ നമുക്ക് വയറിന് ഭയങ്കര പ്രശ്ന നമ്മൾ അതൊന്നും ഇപ്പോ എന്നും സ്ഥിരായി കഴിക്കുന്ന ആൾക്കാരല്ലല്ലോ ഈ പ്രസവിച്ച് കിടുക്കുമ്പോ പ്രത്യേക നമ്മൾ അത അതൊക്കെ കഴിക്കണ കാരണാണ് വയറിന് ഭയങ്കര പ്രശ്നായിട്ട് ബുദ്ധിമുട്ട മോൻക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല മോനെ പിന്നെ ഞാന് പ്രസവിച്ചിട്ട് വീട്ടിൽ അങ്ങനെ കിടന്നില്ലേ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു മിക്കതും അപ്പൊ പിന്നെ അങ്ങനത്തെ മുട്ടയും പാലും പഴമൊന്നും ഉണ്ടായിക്കില്ല പ്പെട്ടില്ല ഒന്നും അങ്ങനെ. ഉം മോന്ക്ക് വയ്യാത്ത കാരണെ മോന് വയ്യാത്തൊരു കുട്ടിയാണോന്. ഇൻ്റെ പ്രസവത്തില് ഉം പ്രശ്നണ്ട് നട്ടെല്ലിന് മുഴക്കായിട്ട് അവനൊരു ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു.
ആഹ് ആഹ് നട്ടെല്ലിന് എന്ത് പറ്റിയതായിരുന്നു?
നട്ടെല്ലിന് മൊഴേരുന്നു.
ആഹ് ആഹ്
എന്താത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അത് ഞങ്ങള് പ്രസവിച്ച പാടെ കുട്ടി കാല് ഒന്നും അനക്കൂല അനക്കിയിരുന്നില്ല നമ്മള് കു കുട്ടികള് കാലിട്ട് അടിച്ചു കളിക്കൂലേ അങ്ങ ഇപ്പോ ഇതൊന്നുല്ല അവൻ അവന് പ്പ ഞങ്ങള് നേരെ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ആയിരുന്നു ഞാൻ അഡ്മിറ്റ് ആയിരുന്നു. ഒരു പ്രസവിച്ച പിറ്റേ ദിവസം മുതൽ അവിടേരുന്നു.
ആഹ് ആഹ്
ടെന്ന് പിന്നെ ഒരുവാ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിക്ക് വന്നത്. ഓൻ ന്താച്ച ചെറിയ കുട്ടിയായ കാരണം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന സാഹചര്യ
ഇച്ച് പ്രസദിച്ച് കൈ കിട്ടിയപ്പോഴും അങ്ങനെ കാലൊന്നും അനക്കുന്ന ഒന്നും ഇല്ലായിരു
ഇല്ല്യല്ല ഇല്ല അവന്റെ പ്രസവം എനിക്ക് ഒരുപാട് ബുദ്ധിമു ട്ടായിരുന്നു ഞാന് അവര് നമ്മക്ക് കാല് തള്ളിയിട്ടല്ലേ പുറത്തക്ക് വരിക കു കുട്ടികള് ചവിട്ടിയിട്ടല്ലേ പുറത്ത് വരും അങ്ങനെ പുറത്ത് തള്ളി വരാനുള്ള കഴിവ് അവനിക്കില്ല. കാല് അനക്കാൻ പറ്റാത്ത കാരണം അങ്ങനെ ഒരു ണ്ട് ഞാൻ മൂന്ന ഇജ് പറഞ്ഞ പോലെ തന്നെ അല്ല സിസേറിയൻ തന്നെ സിസേറിയൻ അല്ല സാധാ നോർമൽ പ്രസവം തന്നാരുന്നു. നടന്നു എന്തോ ഒരു ഭാഗ്യം എൻ അപ്പൊ അതുകൊണ്ട് സിസേറിയൻ ചെയ്യാൻ വേണ്ടി ഡോ ക്ടർ വന്നതായിരുന്നു. പക്ഷെ എന്റെ ഒരു മുക്കലന്റെ ഊക്ക് എന്താ പറയാ അത്രയും വേദന എനി ഇക്ക്ണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം വേദന സഹിച്ചു പക്ഷെക്ക് പ്രസവം അങ്ങോട്ട് വര്ണില്ല്യ. കുട്ടിക്ക് വരാൻ പറ്റാത്ത കാരണം കൊണ്ട് ഇക്ക് വേദന ഉണ്ടേനു അത്രയും സ ഹിച്ച് പിന്നെ പിന്നെ എൻ്റെ മുക്കലിന്റെ ഊക്കൊണ്ട് കുട്ടി പകുതി പുറത്തേക്കെത്തി.
ഓഹ് ഓഹ്
പിന്നെ ആ സിസ്റ്റർമാരും എല്ലാരും കൂടി നമ്മള് തള്ളിട്ട് സ്റ്റൂബ് ഇട്ട ട്ട് കുട്ടീനെ വലിച്ചെടുത്ത് ഒരു നിപ്പ്ള്. ഉം അങ്ങനായിട്ട് അങ്ങനെയൊക്കായിട്ട് മ് പ്രസവം സുഖ പ്രസവായി കഴിഞ്ഞ്. നോർമലായി. പിന്നെ പിറ്റേ ദിവസം മുതല് പിന്നെ ഓനായിട്ട് ഹോസ്
ഈ നോർമൽ നോർമൽ ഡെലിവറി ആണെങ്കി നമ്മള് ഒരു ഒരാഴ്ചത്തക്കെ ബുദ്ധിമു ട്ടേ ഒള്ളല്ലേ അത്കഴിയുമ്പോ മാറും അല്ലേ?
ഇത്രതെ ഉള്ളൂ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങ പിന്നെ ചിലർക്ക് പഴുക്കും. അവിടെ ആയാലും പഴ്ക്ക്ണിണ്ട്. ഏഹ് സ്റ്റിച്ച് പഴുക്കുന്നവരൊക്കെ ഉണ്ട് ആഹ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് സ്റ്റി ച്ച് പഴ്ത്താ പിന്നെ മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥാവും ആഹ് ഓഹ് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ആഹ് ആഹ് എല്ലാരും ഇങ്ങനെ പറയുന്ന കേക്കാരുന്നേ ഞ ഞാനാണെങ്കി- ലീ ഡെലിവറിയുടെ സമയത്താണ് ഞാൻ എല്ലാരോടും ഇങ്നെ മ്മൾ ചോയ്ക്ക്യോല്ലാ. എന്താണ് നോർമലാണോ ഓപ്പറേഷൻ ആണ് എങ്ങനാ പാട് ഇപ്പൊ നിങ്ങള് - അന്നരാണ് നമ്മള് ഈ കാര്യങ്ങള് ചോദിക്കുന്നെ അപ്പൊ പറഞ്ഞ് നോർമലാണെങ്കി ഒരാഴ്ചത്തക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ. സിസേറിയ നാണെങ്കില്. സിസേറിയനാണെങ്കി പിന്നെ തിരിച്ചാ
സിയേറിയനങ്ങനെ ഒരാഴ്ച്യൊന്നല്ല കാലാ കാലത്തിനും അതാ പ്രശ് ഇപ്പം തന്നെയാണ് സിസേറിയൻ അത് ഭയങ്കര ബുദ്ധിമുട്ടന്ന് പറഞ്ഞേക്കട്ട ഞാന്
ഇപ്പൊ എണിക്ക് മൂന്ന് മാസമായിട്ടുണ്ട് എന്നിട്ടും ഉള്ളിനകത്ത് ഒരു നീറ്റലാ ഇപ്പഴും. പൊറമെ എല്ലാം കയന് പൊറം യെല്ലാം ഉണങ്ങിയിട്ടുണ്ട് പക്ഷെ അകത്താന്നെങ്കി എനിക്ക് ചില സമയം ഇങ്ങനെ. ആ ചില സമയം ഇടക്ക് ഇങ്ങനെ കുത്തുന്ന പോലെ കുത്തി കുത്തി വേദനയുണ്ട് അകത്ത്.
ആണോ ഉള്ള് പഴ് ഉള്ള് ഉണങ്ങിട്ടുണ്ടാവില്ല അതാണ്
അന്നേരം ഞാനിങ്ങനെ ഓരോത്തർ അറിയാവുന്നവരോടൊക്കെ ചോദിച്ചപ്പോ അവര് പഞ്ഞഞ്. അഞ്ചാറ് മാസമൊക്കെ ആവുമ്പോഴേ ഉള്ളു ഉണങ്ങുള്ളൂ ഉള് ഉണങ്ങാത്തത് കൊണ്ടാണ് അങ്ങനെ നീറ്റല് വരുന്നതെന്ന്.
അതെ അത് ആറു മാസം മിനിമം പിടിക്കക്കാരം കാരണാ ഒ ത്രീ ആഴത്തില് ഇതാക്കിയതല്ലേ ഏഴ് ഇത്ണ്ട്ന്ന് പറഞ്ഞേക്ക ഏഴു തോലി. അപ്പറം കടന്നിട്ടാണ് കുട്ടീന എടുക്കന്ന്. എടുക്കുന്നല്ലേ അപ്പൊ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഇണ്ടാകും എങ്ങനെയാലും എനക്കും ഞാനതൊരു ഭാഗ്യായിന്ന് പറയാം. എല്ലാരും പറഞ്ഞ്, അത്രയും ഞാൻ ബുദ്ധി മുട്ടിട്ടുണ്ട്. പിന്നെ ആതാ ആ ഒരു സമയം വെച്ചിട്ട് എനിക്ക്.
കൊഴപ്പംന്നുല്ല.
ഇപ്പോഴ കൊ ഇല്ല ഇല്ല നടകൊനില്ല ഓൻ അപ്പൊ ഇല്ല ഇല്ല അപ്പോഴും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് അങ്ങനെ പോന്നു. എന്നാലും വേണ്ടയില്ല കുട്ടിക്ക് ആരോഗ്യ ആയുസ്ണ്ടായാൽ മതി എനിക്ക് അത്രയേ ഉള്ളൂ.
അതെ
ഞമ്മക്ക് ആരോഗ്യള്ളടുത്തളം നമ്മള് നമ്മള മക്കളെ നോക്കും.
അതെ അതെ ഉം നടക്കാനൊന്നും പറ്റൂല അല്ലെ അപ്പൊ എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണല്ലെ.
ആഹ് അതെ അതെ എല്ലാതും ഞമ്മള് ചെയ്തു കൊടുക്കണം എല്ല മൂത്തമോൻ മൂത്തത്.
ആഹ് ഇപ്പൊ എത്ര വയസായി ഓ ഓ. അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണ ആരിക്കും അല്ലെ ബാത്റൂമി പോവാനും ആ.
അറിയില്ല അവന് പമ്പേഴ്സ് ഇടാണ് ഒരുപത്തിനാല് മണിക്കൂർ പമ്പേഴ്സ് യൂസ് ചെയ്യും. ആഹ് അപ്പൊ അത് ഒക്കെ ഞമ്മള് ചെയ്ത് കൊടുക്കണം അവനൊന്നും അറിയില്ല സ്കൂൾക്ക് പോവും സൈക്കിളിൽ സ്കൂൾ പോകും. സൈക്കിളില്ലെന്നെ സ്കൂൾ വിട്ട് വരും ആ അതാണ് അത്ഭുതം. സൈക്കിള് ചവിട്ടും എല്ലാവരും അത് പറയും അവന് സൈക്കിള് ചവിട്ടുന്നുണ്ടല്ലോ. അതന്നെ വലിയൊരു ഭാഗ്യം അത് സെക്കിള് ചവിട്ടി എല്ലാടത്തും പോവോന്. അവനെ കൊണ്ട അങ്ങനത്തെ പ്രശ് അപ്പോ ഓലങ്ങണ്ട ഉം ഉം വീട്ടിലൊക്കെ മുട്ട്ക്കുത്തി പോവും ഒന് മുട്ട് മുട്ടില കഴഞ്ഞഞ് പോകല്ലോ കുട്ടികളൊക്കെ
ആഹ് ആഹ്
അതേപോലെ വീട്ടില് ചെയ്യും
ആഹ് ആഹ് അപ്പൊ കുളിപ്പിക്ക കുളിക്കാനും ഒക്കെ ത കുളിപ്പിക്കായിരിക്കുവെല്ലേ
ആഹ് ഞാൻ കുളിപ്പിച്ച് കൊടുക്കും തനിയെ കുളിക്കും അവനെ ഇരു കസേരൊക്കെ ഇട്ടിട്ട് ഇരുന്ന് കുളിക്കും
ആഹ് ആഹ്
ഏഹ് പിന്നെ ന്താലും അത്യാവശ്യംക്കെ സമയത്ത്ന് ഞാൻ തിരക്കൊക്കെവുമ്പ പോയി കുളിക്കും എങ്ങനാലും ഞാനൊന് പോണം അങ്ങനെ അവ ക്ലീൻ ചെയ്ത് കൊടുക്കൻ അവന് ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാനറിയില്ല അപ്പോ എങ്ങനാലും ഞാൻ പോകണം അന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത പിന്നെ അവന് കുളിക്കാനുള്ളത് പിന്നെ അവന ഒറ്റെ കുളിച്ചോളൂ ഉം അവന് രണ്ട് ആഹ് വ ആറാം ക്ലാസ്സിലാ സ്കൂള് മദ്രസയില് പോയിണില്ല മദ്രസയില് രാവിലെ ഇവിടുന്ന് പോവാൻ ബുദ്ധിമുട്ടായ കാരണം ഇവിടുന്ന് ഒരുപാട് ദൂരം പോവണ്ട് മദ്രസേക്ക് അപ്പൊ അത്രയും രാവിലെ പിന്നെ അവിടെ ഇങ്ങനെ ഭയങ്കര കേറ്റം ഒക്കെയാണ് മദ്രാസൊക്കെ പോണ വഴി അപ്പൊ സൈ ക്ലേറ്റ് അവനക്ക് അത്ര കെയറ്റൊന്നും കെയറ്റാൻ പറ്റില്ല സ്കൂൾക്ക് പിന്നൊന്ന്റഞ്ഞ ഇവിടെ അടുത്തായ കാരണം മ്മുക്ക് കൂടെ പോവാ മദ്രസക്ക് അത്രയും രാവിലെ നമുക്ക് പോകാനും ബുദ്ധിമുട്ടല്ലേ ആഹ് അപ്പൊ അത് കാരണം ഓൺലൈലാ പഠിക്കണേ ഉം ഇപ്പ ഓൺലൈൽ ഒക്കെ ഇണ്ട ഇള്ള കാരണം നമുക്കങ്ങനേം പഠിപ്പിക്കനേ ഇനിക്ക് പറ്റുണ പോലെ. ഞാനും അത്യാവശ്യം മദ്രസൊക്കെ പഠിച്ചത ആളാ അപ്പോ പിന്നെ ഞാനവനെ പഠിപ്പിച്ചോടുക്കും
ആഹ് ആഹ്
ഉം അങ്ങനെയൊക്കെയിട്ട് പോണു അയിനേ രണ്ടാമത്തെ ആൾക്ക് പിന്നെ അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ലാത്തോണ്ട് സമാധാനായി.
ആഹ് ആഹ്
ഉം
ആഹ് ആഹ് അനിക്കിപ്പോ എത്ര വയസ്സ്? ഒരു വയസ്സ് ദാ ഒന്നാം ക്ലാസ്സിലല്ലേ? അല്ലേ? ആഹ് ആഹ് മൂത്തത് മോനല്ലേ?
ആഹ് മൂത്തത് മോന് ഓന്ക്ക് പ്പോ ഓന് പന്ത്രണ്ട് വയസ്സായി ഓന്
ആഹ് എളയത് മോളാ ആഹ് അത് ഒന്നാം ക്ലാസ്സിലാ പേരെന്താ? കുഞ്ഞിന്റെ?
ഏഹ്
ഹലോ
ആഹ് വേറെ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡ് കയിച്ച്
ആഹ് ആഹ് ആഹ് കുട്ടിയായോന്ന് എല്ലാരും വീട്ടിലെല്ലാരും ഫുഡോക്കെ കയിച്ചു കെടുക്കാവുംല്ലേ?
ആഹ് പിന്നെ ഒരു കല്യാണമുണ്ട് അപ്പം ഉമ്മാ അനി ത്തീം കല്യാണത്തിന് പോയേക്കുന്നു
ഏയഹ് കല്യാണം ആഹ് അത് ശ
ആഹ് ആഹ് ഞാ ഞാനിവിടെ കെടക്കുന്ന് ആഹ്
എങ്ങനെ മഴൊക്കെണ്ടാ?
ആഹ് ഇപ്പ മഴല്ല്യ. വെയിലാ
ആഹ് ഇന്ന ഒരു ദിവസം വെയിലുണ്ട്. പക്ഷേ എന്നും മഴന്നെ ഇന്നലൊക്കെ മിഞ്ഞാന്നൊക്കെ നല്ല മഴേരുന്നു. പൊറത്തെറങ്ങാൻ പറ്റാത്ത രീതില് മഴേർന്നു. ഉം. പിന്നേ പിന്നേ ഹസ്ബൻഡറ് വിളിക്കാറോ? ഹസ്ബൻഡ് ഇവിടെ നാട്ടിതന്നേ? ആഹ് ആഹ് വരാറില്ലേ?
ആഹ് വരും എട വരും വരും എടയ്ക്ക് വരും. ദാ കഴിഞ്ഞ കഴിഞ്ഞാഴ്ച ഒണ്ടായിരുന്നു.
ആഹ് ഏഹ്
ആഹ് കഴിഞ്ഞാഴ്ച ഉണ്ടായിരുന്ന് പോയതേ ഉള്ളു. ഇഞ്ഞിയേ ഇഞ്ഞിയൊരു രണ്ടാഴ്ച കഴിയുമ്പോ വരും.
ഏഹ് ആഹ്
ആഹ്
അങ്ങട് കുട്ടീനേ വീട്ടി കൊണ്ടോയിരുന്നോ? ഉപ്പാന്റെ വീട്ടിക്ക് കൊണ്ടോയിരുന്നോ?
കോൾ കുഞ്ഞിനെയോ?
ആഹ് ആഹ് പോയിട്ടൊന്നുല്ലല്ലേ? ആഹ് ആഹ് ആഹ് ആഹ്
ത്ത കാര്യങ്ങളൊക്കെ അയേനേക്കൊണ്ട് പോയില്ല.
ആഹ് ആഹ് ഇനീപ്പോ എങ്ങനെ ഒരാറുമാസം കഴിഞ്ഞിട്ടാവും പൂവുണ്ടാവ്വാ അല്ലേ? ഓപ്പറേഷനല്ലേ? ആഹ് ആഹ് ആഹ് അങ്ങനെ ആഹ് അതാ മോള് വെച്ചിട്ട്ണ്ട്. ഉം ആഹ് അത് ഫുൾ ടൈം അതേ ഉള്ളൂ.
ആഹ് ആഹ്
ഹ് കാർട്ടൂണ് ഞമ്മള് ഒന്ന് ടി വി കാണാൻ നോക്കിയാലൊന്നും ഓ റിമോട്ട് തരേ ഇല്യ.
ആഹ് ആഹ്, ആ ശരി എന്നാലെ. ആഹ്.
അത് ശരി.